ആവോ
ആഹ് കേൾക്കണില്ല്യേ
ആഹ് കേൾക്കാം കേൾക്കാം എന്താ എന്തായി രാത്രിത്തേക്കുള്ള ആഹാരൊക്കെ റെഡി ആയോ
ആഹ് രാത്രികൊക്ക് ഒന്നായിട്ട് വെക്കല്ല്
ആഹ് ഒന്നായിട്ട് വെക്കുവാല്ലേ ആഹ്
ആ ഇങ്ങള് രാത്രികെക്ക് വേറെ വെക്കുവാ
ഇല്ല ഇല്ല എല്ലാം ഒന്നായിട്ട് തന്നെ
ആഹ് ന്നായിട്ട് എന്താക്ക് എന്താ ഫുഡ് ഇങ്ങക്കെന്നാന്ന്
ഇന്ന് ചോറുണ്ട് കപ്പയും എറച്ചിക്കറിയും
ആഹ് കപ്പങ്ങക്ക് എന്നുണ്ടാക്കുവോ വൈകുന്നേര ന്ന്ണ്ടാക്കിയതാ
അല്ലല്ലല്ലല്ല സൺഡേകളിലാണ് ഞായറാഴ്ചകളിലാണ് കപ്പ വേടിക്കാറുള്ളത് ഇത് കഴിഞ്ഞ ഞായറാഴ്ച്ച വാങ്ങിയില്ല അതുകൊണ്ട് വേടിക്കും നമ്മള് ആയ്ചേൽ ആയ് ച്ചില് വേടിക്കും കപ്പ കപ്പയിറച്ചിയും എല്ലാ
കപ്പ മസ്റ്റാ കപ്പ മസ്റ്റാ
എന്തോ ആഹ് മസ്റ്റാണ് മസ്റ്റാണ് എല്ലാർക്കും വേണം ആ എല്ലാർക്കും അത് വേണം ഓഹ് കഴിക്കും കഴിക്കും
ഗ്യാസും ഇല്ലാരുന്നേ
ഏയ് നമ്മളങ്ങനെ കഴിച്ചു ശീലിച്ച് കൊണ്ട് കുഴപ്പമില്ല പിന്നെ അതുപോലെ ഇച്ചിരി ഇഞ്ചിയും ഇഞ്ചിയെല്ല വെള് തുള്ളിയൊക്കെ ഇട്ട് ആക്കി എടുക്കും പിന്നെ അല്ലെ ഉം ഉം കൊഴപ്പൊല്ല അതല്ലെങ്കിൽ ഉച്ചക്ക് അങ്ങ് കഴിക്കും കപ്പ മാത്രമായിട്ട് കറി ഒഴിച്ച് കഴിക്കും അപ്പൊ പിന്നെ ആ രാത്രിത്തേക്ക് പിന്നെ ചോറ് മാത്രമേ ഉണ്ടാവുള്ളായിരിക്കും
ആഹ് ആഹ് വൈകുന്നേരം എന്താ ഇവിടെ ബീഫ് ഇണ്ട് ബീഫ് പിന്ന ഏഹ് ഉപ്പേരി
ആഹ്
പയം പയണ്ട് ആഹ് ചോറന്ന പിന്നെ എന്തെങ്കിലും പൊറത്ത്ന്ന് എന്തെങ്കിലും ഹസ്ബൻ്റ് വരുമ്പം ചെലപ്പൊ എന്തെങ്കിലും കൊണ്ട്രും
ആഹ് ആഹ് വല്ലപ്പോഴും ആഹ് അങ്ങനെ വേണൊല്ലൊ ഇപ്പഴൊന്നും നമ്മളില്ലെ പറയിന്നണക്ക് വേടിക്കാനുള്ള ഇത് കാണൂലല്ലൊ
ആഹ് ആഹ് അപ്പൊ ഇന്നലെ വാങ്ങാ തന്ന് കൂടെ ന്നലെ മയയാറ്റ് പോവാനും പറ്റീല്ല പിന്ന കൊട്ന്നേര്ണ പോലെ ന പററെ എട്ത്തുള്ളൊന്നും ഇല്ലേന് പിന്നെ അത് കുടുംബത്തി ഞമ്മൾക്കും പയ്ച്ച് കെടാക്കാനാവും ചെയ്യും ഓല അത്ണ്ടാക്കി നിങ്ങടെ എത്തുമ്പത്തിനൊക്കെല്യ ദൂരവുമ്പൊ എട്ത്തുള്ളൊക്കെ കിട്ട്യൊ കൊഴപ്പല്ല അങ്ങനെ വൈകുന്നേരം എന്താ ചായ കുടിച്ചിലെ
ആഹ് രാ വൈക്ന്നേരം ചായ കുടിച്ചു വേറെ ചായ മാത്രെ ഉള്ളു അങ്ങനെ കടികളായിട്ടൊന്നും ഇണ്ടാക്കാറൊന്നു ഇല്ല വല്ലപ്പോഴു ഒക്കെ വല്ലം മേടിച്ചാലായി അത്രെ ഉള്ളു ഡെയിലി ഒന്നും ഇണ്ടാക്കാം പിന്നെ കുഞ്ഞുങ്ങൾക്ക ഒക്കെ രാവിൽത്തെ മാവ് ഏഹ് ഇരിപ്പ്ണ്ടാവും അതെട്ത്ത് അപ്പൊ ദോശയൊക്ക ആക്കി കൊട്ക്കും
ബേക്കറി ഐറ്റന്നു തിന്നുല്ല
ബേക്കറി ഐറ്റം ഒക്ക കൊടുക്കും ട്ടോ എടകൊക്കെ കൊട്ക്കും എന്റെ എ താത്താന്റെ മോനുണ്ടിവടെ അവന് ഭേ ക്രി അയിറ്റം തന്നെ വേണം അവനല്ല ചോറ് അങ്ങനെയൊന്നും കഴിക്കൂല
താത്തവ്ടപ്പം താത്ത
താത്ത ജോലിക്ക് പോവുന്നുണ്ട് ഒരു ബേക്കറീല് പോവുന്നുണ്ട്
ഹെ അപ്പ താത്ത രാത്രി വരൊ
എ രാത്രി വരും എട്ട് മണിയേടെയാണ് അവടെ വർക്ക് ഉള്ളത് ജോലിള്ളത് പിന്നെ അത് കഴിയുമ്പൊ ഇങ്ങ് വരൂം ഇത്ത ഇത്ത ആഹ് ഏട്ടത്തി ഇപ്പ എന്റെ വീട്ടിലാണുള്ളത് ഉം അയിന് കുഞ്ഞ് ജനിച്ച ടൈമില് കുഞ്ഞിന് ഇച്ചിരി ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാര്ന്ന് അപ്പൊ അവള്ടെ കാണി ക്കാൻ വേണ്ടീട്ട് ഹോസ്പിറ്റലി കാണിക്കാൻ വേണ്ടീട്ട് ഞാൻ ഇവടാ നിക്ക്ന്നെ കൂട്തല്
ഏഹ് ഹസ്ബൻഡ് നാട്ടില്ള്ള ആളാ
ഹസ്ബൻഡ് നാട്ട്ലുണ്ട് നാട്ട്ലുണ്ട് ടൈലിന്റെ വർക്കാണ് പുള്ളി ഓരോ സ്ഥലത്തായിരിക്കും ഓരോ ആഴ്ചയിലൊക്ക ആയിരിക്കും വര്ന്നത് ആഹ് ചില അല്ലെങ്കി മാസത്തിലൊക്ക വരും അന്ന് കണ്ടിട്ട്
കുട്ടിക്ക് അപ്പ എന്ത ഇള്ളത് ബുദ്ധിമുട്ടെന്ത
കുട്ടിക്ക് ബുദ്ധിമുട്ട്ന്ന് വെച്ചാ അവള് ജനിച്ചപ്പൊ തന്നെ അവള്ടെ ഹാ ഹാർട്ടിന് ഹോൾ ഉണ്ടാര്ന്ന് ഹാർട്ടിന് ഹോള് ഉണ്ടാര്ന്ന് അതിന് നമ്മള് ട്രീ റ്റ് മെൻഡ് ഒക്കെ ചെയ്ത് അത് കൊഴപ്പൊന്നുല്ല പിന്നെ ഇവള്ട ആറ് മാസായിട്ടും ആള് കമഴ്ന്ന് വീണിടും തല ഒറച്ചിട്ടൊന്നു ഇല്ലായിര്ന്ന് അങ്ങനെ ഡോക് കൊണ്ട് പോയി കാണിച്ചപ്പൊ തലേല് വെള്ളക്കെട്ടുണ്ടെന്ന് അർഞ്ഞ് അങ്ങനെ ആഹ് വെള്ളക്കെട്ടിന്റെ ചികിത്സ സചെയ്തോണ്ട്രിക്കായിര്ന്ന് അത് കഴിഞ് ആഹ് പി പിന്നേ ആളെല്ലാം ചെയ്യാൻ താമസവായി നടക്കവ ഇത് കമഴ്ന്ന് വീണ്ങ്ങനെ എഴയാനൊന്നും തൊടങ്ങീ ന്നുല്ല നമ്മള് തന്നെ ആള്നെ ഇങ്ങനെ ഇര്ത്തി ഇര്ത്തി ആള്നെ എണീറ്റ് നട ത്തിച്ച് അങ്ങനെ എട്പ്പിച്ചത അല്ലാതെ ഈ കിടന്ന് മുട്ടിലിഴയ അങ്ങനൊന്നും ചെയ്തിട്ടില്ല ആള് കെട്ടൊ അപ്പ പിന്നെ ഇപ്പൊ ആള്ന് പ്രശ് പ്രശ്നം എന്താന്ന് വെച്ചാല് ആള്ടെ ക്രോമസോമിന് പ്രശ്നവുണ്ട് ക്രോമസോമിന്റെ പത്താമത്തെ സെല്ലില് കൊറേ ജീന്കള്ടെ നഷ്ട്ടോണ്ട് ആഹ് ജീനുകൾ പറയുമ്പോ അവള്ടെ ആഹ് ഡെവലപ്മെൻസിനെ ആഹ് ഇതാക്കുന്ന ജീനുകളായിരുന്നു അവ നമുക്കിനി ഒന്നും ചെയ്യാം പറ്റത്തില്ല ഇപ്പ അഞ്ച് വയസ്സുണ്ട് ഈ സെപ്റ്റംബർ പതിനേഴാം തീയതി ആവുമ്പം അഞ്ചു വയസ്സാകും. പക്ഷെ ആക്കൊരു ര ണ്ടര വയസ് മൂന്ന് വയസിന്റെ വളർച്ചയൊള്ളൂ എന്ന് പറയുമ്പോ നടത്തയാലും സംസാരയാലും എല്ലാം പുറയിലോട്ട്
സ്കൂളിലൊന്നും ചേർത്തിട്ടില്ല.
ആഹ് നഴ്സറി അംഗൻവാടി വിട്ടേക്കു ആയിരുന്നു നമ്മ്ടെ സർക്കാരിന്റെ അംഗൻവാടി വിട്ടേക്കു ആരുന്നു രണ്ടു വർഷം ത്തോള അവള്ടെ രണ്ടേ മുക്കാ വയസ്സായപ്പതെന്നെ അംഗൻവാടി വിടാൻ തുട ങ്ങി അവിടെ പക്ഷെ അവിടെ വിടഗങ്ങളൊന്നു ഇല്ല വലിയ പുരോഗതി ഒന്നും ഇല്ലാത്തൊണ്ട് ഇപ്പം പ്രൈവറ്റില് ആക്കിട്ടുണ്ട്.
വെയിലാക്കാ ഹലോ
ആഹ് ഹലോ
ആഹ് എന്തിലാ ആക്കീക്ക്ണ്ട് ഇപ്പൊ
ആഹ് നേഴ്സറീല് ആക്കിട്ടുണ്ട് പ്രൈവറ്റില് ഡേ ക്കേറ് പോലെ അങ്ങനെ ആക്കിട്ടുണ്ട് അപ്പം അത് ആളെ അപ്പി ഇടണോങ്കിലും മൂത്രം ഒഴിക്കണോങ്കിലും പറയൂല അതാണ് മെയിൻ പ്രശ്നം വരുന്നത് അപ്പൊ സ്കൂളീന്ന് ഡയപ്പ ഉപയോഗിക്കും
ആഹ് ഇപ്പൊ പോന്നെട്ത്തു
ആഹ്
ഉം നോക്കാന്ന് വിചാരിച്ചു. പൈസ കൊടുത്തി ട്ടാ നമ്മള് പൈസ കൊടുക്കണം മാസ ഫീസ് ഒക്കെ ഉണ്ട്.
ആഹ് കുട്ടി പോവ്ക്കെ ചെയ്യൊ
പോവും പോവും കൊഴപ്പില്ല. ആളെ ആള്ടെ കാര്യങ്ങള് പറയാനൊന്നും അറിയത്തില്ലാട്ടോ ഇപ്പം എന്തെങ്കിലും വേണോങ്കിലോ ബാത്റൂമില് പോണോങ്കിലോ ഒന്നും പറയത്തില്ല ഇങ്ങനെ എന്തെങ്കിലും വേണോങ്കി ഉമ്മ ചായാ ഉ ഉമ്മാ പാപ്പം അങ്ങനെയൊക്കെ പറയൊള്ളൂ രണ്ട് വാക്കുകള് ചേർത്തേ പറയൊള്ളൂ പക്ഷേ നമ്മള് പറയുന്നെല്ലാം അവക്ക് മനസ്സിലാവും പഠിക്കാൻ ഒന്നും തുട
പഠിക്കാനൊക്കെ
തുടങ്ങീട്ടില്ല.
എ ബി സി ഡിയൊന്നും അറീല്ല
ഉള്ളൂ
ആഹ് ആഹ്
ഉം
യാനൊന്നും തുടങ്ങിട്ടൊന്നുല്ല. ഒന്ന് ഈ കുഞ്ഞു പിള്ളേര് ഇങ്ങനെ കളിച്ച് നടക്കത്തില്ലേ ആ ഒരിതേ ഒള്ളൂ നമ്മക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ലടാ ട്രീറ്റ്മെന്റ് ഉണ്ട് ഉണ്ട് ഉണ്ട് ന്യൂറോയെ കാണിക്കുന്നുണ്ട് പിന്നെ സ്പീച്ച്തെ ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്നുണ്ട്
ഉം ശരിയാവുന്ന് പറഞ്ഞ എന്താ പറയണ്
ആഹ് ഒരു പരിധിവരെ ആള് ഇങ്ങനെ തന്നെ ആവുന്നാടാ പറഞ്ഞേക്കുന്നത്
ഉം
തരും അള്ള ആക്കി തരും. ആഹ് അള്ള ഇത്ര ആക്കി തന്ന് ഒന്നും പറയൂല
ആഹ്
നടക്കൻ
ആഹ്
എന്ന കിടപ്പാരു ഒരു വയസ്സ ക്കടക്കത്തള്ള നടക്കു ഓട ന്നുല്ല നടക്കും അത്രേ ഉള്ളൂ.
മൂത്തതാ ചെറുതോ?
ആഹ് ആദ്യത്തെേ ഉള്ള ഒരാളെ ഉള്ളൂ നമുക്ക്നി അടു കുഞ്ഞിന് നോക്കുവാണെന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് രണ്ടു പേർക്കും ക്രോമസോമിന്റെ ടെസ്റ്റ് ഒക്കെ ഉണ്ട്. ഭർത്താവിനും എനിക്കും അതൊക്കെ ചെയ്ത് അതിലൊന്നും കുഴപ്പ ഇല്ലന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മുക്ക് അടുത്ത കുഞ്ഞിനെ നോക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളി അടുത്തത് ഇങ്ങനെ ആ ആയി പോയി കഴിഞ്ഞാലേ പിന്നെ നമ്മക്ക് ഒട്ടും പറ്റൂല അവക്കടെ അവളുടെ ആവശ്യത്തിന് തന്നെ ആയിട്ട് നമ്മളിങ്ങനെ ഓടുവാ അവള് ജനിച്ച സമയം തൊട്ട് ഞാനിങ്ങനെ ഓടുവാണ് ഓരോ ഹോസ്പിറ്റലായി ഹോസ്പിറ്റല് അയ്ന്റെ ഇടയ്ക്കുള്ള പ്രതിരോധ ശേഷി കുറവാടാ എന്തെങ്കിലും ഒക്കെ അസുഖം വന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ക്ക് പിടിക്കും പനിയോ ഒക്കെ വന്നാഴിഞ്ഞാൽ പെട്ടെന്ന് ആക്ക് പിടിക്കും. ഏത് രീതി പോയാലും ആളിന് ഇൻഫെക്ഷന നമ്മൾ ആളിനെ അത്രയ്ക്ക് കെയറെയ്ത് കൊണ്ടുപോണം.
ഉം ഉപ്പാക്ക് ബുദ്ധിമുട്ടാവും
അത് ഒണ്ട് അപ്പൊ അതുകൊണ്ട് പിന്നെ അടുത്ത് അഞ്ച് വയസ്സാവുന്നു
നീളൊക്കെ ഇണ്ടാ?
ഇല്ല ഇല്ല നീളം കുറവുണ്ട് അതിനെല്ലാം നമ്മള് കാണിക്കുന്നുണ്ട്. എനിക്കെന്ന് വെച്ചാൽ നല്ല ഹൈറ്റ് ഉണ്ട് നൂറ്റി എഴുപത്തി നാല് സെന്റിമീറ്ററുണ്ട് ഹസ് ഹസ്ബന്റിന് നൂറ്റി എഴുപത്തി എട്ടുണ്ട് പക്ഷെ കുഞ്ഞിന് അത്രയ്ക്കുള്ള ഹൈറ്റ് വരുന്നില്ല ഞങ്ങളുടെ രണ്ടുപടയും വെച്ച് നോക്കുമ്പോൾ കുഞ്ഞിന് അത്രയ്ക്കുള്ള നീളം ഇല്ല. നീളോം കുറവുണ്ട് അസുഖം ഇല്ലാതിരുന്നാ മതി അത് തന്നെ അത്രേ ഉള്ളു. അടച്ചോനല്ല ക്ഷെ ചെയ്യുന്ന ടെസ്റ്റുകളൊന്നും അള്ളാഹ് എത്തിച്ച് ഇതുവരെ ഒരു കുഴപ്പൊന്നും ഇല്ല ആക്ക് ഇങ്ങനെ ഒരു പ്രശ്നം വന്നിരിക്കുന്നു അതിനി മാറി കി ട്ടുമായിരിക്കും പടച്ചോന് ഇത്ര ആക്കി തന്നില്ലേ അള്ളാഹ് ഇനീയും ആക്കി തരും അല്ലാതെ ഉള്ളൂ അല്ലാ നമ്മള് ചെയ്യാനുള്ള എല്ലാം ചെയ്യുന്നുണ്ട് വേറൊന്നും ഇല്ലടാ അവള് അവളുടെ ആ വശ്യങ്ങളൊന്ന് പറഞ്ഞാൽ മതിയരുന്നു എനിക്ക് ബാത്റൂമിൽ പോണം അല്ലെന്നുണ്ടെങ്കിൽ എനി ക്ക് ആഹാരം വേണം അങ്ങനെ ഒന്ന് കൂട്ടിച്ചേർത്ത് പറയാൻ തുടങ്ങിയാ മതിയാരുന്ന്
ചോറു വേണേന്നൊന്നും പറിലാ
പാപ്പം ഉമ്മാ പാപ്പം ഉമ്മാ വെള്ളം അങ്ങനെ പറയുള്ളൂ. അതിപ്പോ മൂന്ന് വാക്കിലോട്ട് ആക്കാം ഉമ്മ പാപ്പം താ ഉമ്മാ വെള്ളം താ എന്നുൾ അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ഞാന്. ആക്ക് ഭയങ്കര വാശിയാട്ടോ. ആക്ക് ഭയങ്കര വാശിയാണ് അവളെല്ലെ പണ്ട് തൊട്ടേ കരയിപ്പിക്കത്തൊന്നുല്ലായിരുന്നേ. അതുകൊണ്ട് ആള് വാശി പിടിച്ച് കാര്യം നേടും ആളിനെ കരയിപ്പിക്കൂല്ലന്ന് ആൾക്കറിയാം.
ആഹ് നമ്മളിങ്ങനെ അങ്ങനെ നോക്കി ശീലാക്കിട്ട്
കൊണ്ട് വന്നത് കൊണ്ടേ പക്ഷെ ഡോക്ടർമാരൊക്കെ പറയുന്ന കരയി പ്പിക്കണോന്ന പക്ഷെ ഈ ഹാർട്ടിന് ഹോൾ ഉള്ളത് കൊണ്ട് കരയിപ്പിച്ച കുഞ്ഞുങ്ങൾക്ക് ക്കൂല അതുകൊണ്ട് കരയിപ്പിക്കാറില്ലായിരുന്നു. അതള് വലുതായപ്പോഴും ആള് ശീലവാക്കി വെച്ചേക്കുവാ.
ആഹ് അല്ലെങ്കിലും ഇങ്ങനത്തെ കുട്ടികക്കൊക്കെ ഒരു വാശിയും കുറുമ്പുംണ്ടോക്കെ കേക്കണെണ്
അങ്ങനെയൊക്കെ ഇപ്പ ദണ്ടേ നേഴ്സറിയിൽ പോയിട്ട് വന്ന് അവിടെ ഉച്ചക്ക് ഉറക്കം ഒന്നും ഇല്ല ഇപ്പൊ ഇവിടെ വന്ന് കിടന്ന് ഉറങ്ങുവാ ഇപ്പം ഇനീപ്പം രാത്രി എണീക്കും ഫുഡും എല്ലാം കഴിക്കും എന്നിട്ട് പിന്നെ കിടന്ന് ഉറങ്ങിക്കോളും കൊഴ പ്പൊന്നും ഇല്ല പറഞ്ഞാ കേക്കേക്കെ ചെയ്യും ഓഹ്
ഉപ്പാന്ന് വിളിക്കൂല
വിളിക്കും വിളിക്കും ഉമ്മ ഉപ്പക്കാ വിളിക്കും
ആഹ്
ഉമ്മ ഉപ്പ ഇത്ത ഇക്ക അങ്ങനെക്കാ ഓരോന്നും അവള് ചെയ്യുന്നെന്ന് വെച്ചാൽ ഇപ്പം മാങ്ങന്ന് പറയുന്നൊരു വാക്ക് അവക്കറിയാം അപ്പൊ മ വെച്ച് നമ്മൾ എന്തോ പറഞ്ഞു കൊടുത്താലും അതിനെല്ലാം ഈ മാങ്ങ തന്നെ പറയും ഇപ്പൊ മാമാ ആവട്ടെ മാമാന്ന് അവള് പറയുന്നെ മാമാ ആണെങ്കിൽ അല്ലെങ്കിൽ മാഗിക്ക് മാങ്ങ ക്ക് അങ്ങനെ മ്യാവൂന്ന് പറയുന്നതിന്ന് എല്ലാം അവള് മാമാ മാമാന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കും അതാണ് അവളെ പ്രശ്നം ഒരു വാക്ക് കിട്ടി ക്കഴിഞ്ഞ ആ വാക്കിൻ്റെ ഒരക്ഷരം ആദ്യം പറയുവാണേന്നുണ്ടെങ്കിൽ അവള് അത് തന്നെ പിന്നെയും പറഞ്ഞോണ്ടിരിക്കും
ആഹ്
ഉം അങ്ങനെയൊക്കെയാ ആഹ് ഓഹ് ശരിടാ ശരി ശരി ആഹ്